ഹലോ
ആഹ് പറഞ്ഞോ
ആഹ് അതെ നല്ല മഴയാ അതുകൊണ്ട് കേൾക്കാൻ കുറച്ച് പാടാന്നാ തോന്ന്ന്നേഅവിടെ മഴയുണ്ടോ
ആഭയങ്കര മഴ എവിടാ സ്ഥലം എവടാ
ഞാൻ എൻറെ വീട്ടിലുള്ള ഇല്ലേ എനിക്ക് വേറെ മോൾക്ക് ഒരു എക്സാമിന്റെ ആവശ്യത്തിനായിട്ട് ഇങ്ങൾ കൊറെ ദൂരം വന്നിട്ടല്ലേ ആ അങ്ങനെ അവിടെ കൊറേ അവൾക്ക് പത്ത് മണിക്ക് എക്സാം തുടങ്ങി പന്ത്രണ്ട് മണി വരെ ഉണ്ട് അപ്പൊ കൊറേ ഫ്രീ ടൈം ഉണ്ട് അപ്പ അപ്പ ഹോ ഹോ വീട്ടിലാകുമ്പോ എപ്പോയെ സമയം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ വിളി അന്ന് വിളിക്കുമ്പോ ജോലിക്ക് ചെയ്യുന്നുണ്ട്ല്ലേ ഏടിയാ അത് പോന്നേ
അത് ഹ് കൊറച്ചപ്പുറത്താ സംഘപ്പരരിൻ കരുണാകപ്പള്ളി തന്നെ
ഓ ഒര് ആഹ്അപ്പൊ രാത്രി സന്ധ്യ വോലെ തിരിച്ചെത്താൻ വൈകുന്നേ രാ അന്ന് ഞാൻ വിളിക്കുമ്പോ സന്ധ്യ ആയിട്ടുണ്ടേര്ന്ന് ആഹ് അതെ അതെ അതെ അപ്പോ എപ്പോഴും ഫ്രീ ഉണ്ടാവൂലല്ലെ ഇങ്ങനെ ഞായറാഴ്ചല്ലായിരിക്കും ഫ്രീ ഉണ്ടാവല് ശനിയാഴ്ച്ചിം പോണ്ടേ
ശനിയാഴ്ച്ചിം പോണോ
വീട്ടില് പണിയെല്ലാ ആയോ
വീട്ടില് അമ്മ ഉണ്ടായൊണ്ട്അമ്മെല്ലാം ചെയ്യും
ഹ് ഹ ഹ കല്യാണം കഴിഞ്ഞോ ആഹ് എന്റെ മക്കൾ വെല്ല്യ മ ആഹ് ആഹ് ആ മോള് എഞ്ചിനീയറിങ് ഫിഫ്ത് ഇയർ ആയി ഹ് ഹ്
ആഹ്
കുറെ വയസ്സ് ആയി എന്നാലും ചെറുപ്പം തന്നെ ആഹ് കൊറേ ഇപ്പോ ഇല്ല അത് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കൂട്ടിട്ടല്ലേ അങ്ങനെയല്ല മനസ്സ് എപ്പോഇങ്ങനെ കൊറേ ഫ്രണ്ട്സും കാര്യങ്ങളല്ലായി ഉ അപ്പൊ ഈയാക്കല് കുറെ ടൈമുണ്ട് നല്ല ജോളി ആയിട്ടിരിക്ക്
ആഹ്
നമ്മളെല്ലാം കുറേ പ്രാരബ്ധദങ്ങളും കാര്യെല്ലായിട്ട് ഇങ്ങനെ പോവല്ലേ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരോരു കുറെ ഫ്രണ്ട്സിനെ കിട്ടും
രണ്ടും പെൺമക്കളാണോ
അല്ല മോൻ മോനുണ്ട് വെ മോള് മൂത്താള് മോൻ പ്ലസ്‌റ്റു പഠിക്ക്ണ് മ്മ് പിന്നെ വേറെ നല്ല മഴ ഇന്നലൊന്നും നമ്മള അവിടെ വീട്ടിലെല്ലാം മഴ കുറവാണ് ഈ വന്നെടുത്താ നല്ല മഴയുണ്ട്
എവിടെ വന്ന
ഇന്നായത് കൊറച്ചിങ്ങ ഹ്മ് ഏ കാലിക്കറ്റ്ന്റെ അട്ത്താണ്
ആഹ് ഇവിടേം മഴയൊണ്ടിപ്പൊ ഹ്മ് മൈ ഇപ്പൊ.
കൊറവാണല്ലേ ഇപ്രാവ്ശ്യം.
ആഹ് മഴ കൊറവാ ഇപ്പൊ കരണ്ടുല്ല രാത്രിയാവുംമ്പ കറണ്ടങ്ങ് പോവും.
അതിപ്പോ പവർക്കെട്ട് ഓൾറെഡി ഇപ്പൊ കൊറച്ച് നാളായിട്ട് എടക്ക് പോന്നില്ലേ.
ഉം ന്നാന്താ അങ്ങനെ നേര്ത്തെ ഇല്ലായ്ര്ന്നല്ല ഇപ്പൊ.
ആഹ് ഇപ്രാവ്ശ്യം മഴ കൊർഞ്ഞതോണ്ട് എന്തായാലും മുംമ്പിങ്ങനെ. പവർ കട്ട് ഇണ്ടാവാൻ സാധ്യതയുണ്ട് വെള്ളം ഇല്ലല്ലൊ കൊറവല്ലേ. ഹ്മ് പിന്നാ എല്ലു ആയോ റെഡി ആയോ ഭക്ഷണെല്ലാ റെഡിയായോ ഞാറാഴ്ചത്തെ.
എത്തറ
ഞാറാഴ്ച സ്പെഷ്യലായിട്ട് എന്തെങ്കിലിണ്ടാവലിണ്ടോ
സ്പെഷ്യലായ്ട്ടൊന്നുല്ല രാവിലെണ്ണീച്ചപ്പോ ദോശയും കടലേം കിട്ടി അത് കൈച്ച് ഉച്ചക്കെത്തെന്തുവാ
നോണെന്ന് എല്ലാ ഹ് മ മത്സ്യ മാംസെല്ലാം കഴിക്കുന്നവരാന്നൊ
ആഹ് അതെ അതെ കഴിക്കും.
അപ്പൊ ഞാറായ്ച്ച സ്പെഷ്യലായ്ട്ടെന്തെങ്കു വാങ്ങൂലെ ചിക്കനല്ലേ.
ചിക്കനെക്കെ എടക്കൊക്കെയുള്ളു അങ്ങനെ അനിയൻ പൂജാരിയാ അപ്പം അങ്ങനെ എപ്പഴും ചിക്കനൊന്നും മേടിക്കത്തില്ല ഞങ്ങക്ക് മാത്രായിട്ട് ഇല്ല തീരേയും വേണ്ട
ഓ അത് ശെരി ആ ആ പച്ചക്കറിയാന്നല്ലേ അഹ് ശെ എന്ത് നമുക്കൊരു ഞാറായ്ച ഫുഡൊക്കെ ഇണ്ടാക്കും അത്യാവശ്യം ഭയങ്കര എക്സ്പേട്ടൊന്നുഅല്ല പിന്നെ ഭയങ്കര താൽപര്യല്ല അയോ പാചകത്തില്. ഇണ്ടാക്കാൻ ഓപ
വെറൈറ്റി ആയിട്ട് എന്തെങ്കിലു ഒക്കെ ഇണ്ടാക്കോ?
ഉം ബിരിയാണിയെല്ലാം ആക്കാറ്ണ്ട് അന്നെല്ലാം നല്ല അടിപൊളി ആവെണ്ടി ഇപ്പൊ കൊ കൊറ്ച്ച് പോക്കാണ് അത്കൊണ്ട് അധിക ആക്കൽ ഇല്ല പിന്നെ ഇല് യൂട്യൂബ്ല് നോക്കിട്ട് ആ ക്കാലോ പിന്നെ എപ്പഴേലും ന്നെ സമയത്തോടെ എർങ്ങായി എപ്പഴും വൈകും ആക്കാൻ വേണ്ടിട്ട് രാവിലെ ശ് ശെനി ഞായറെല്ലാം കൊർച്ച് കുട്ട്യാക്കൊന്നും പോണ്ടെല്ലൊച് എണീക്കാൻ വൈകും. അപ്പൊ മൊത്തത്തില് ലാഗാവും
വീട്ടിലാരൊക്കെണ്ട് അമ്മായിയമ്മേ അമ്മായ്അച്ചനും
അല്ല ഞാൻഎന്റെ വീട്ട്ലാണ് ഉം അമ്മയ്ണ്ട് അപ്പ സ് സ്വന്തം വീട്ടിലാകവുമ്പോം പിന്നേം കൊർച്ചും കൂടി മടിയായിര്ക്കും അമ്മായിയമ്മ ഇല്ല മരിച്ചുപോയി പിന്നെ ഞാൻ എന്റെ വീട്ട്ലാണ് എന്റെ വീട്ട്ൽ ഞാനേ ഉള്ളൂ അതുകൊണ്ട് എന്റെ വീട്ട് തന്നാന്ന്
ഒറ്റ മോളാണോ?
ആഹ് ഒരാളാണ്. അപ്പോ പിന്നെ ചായകുടി കഴിയാൻ തന്നെ വൈകും പിന്നെ മെല്ല മെല്ലെ തൊട്ങ്ങും തൊട്ങ്ങി കഴിയുമ്പോന്നെ വൈകുന്നോണ്ട് എല്ലാ കൊർച്ച് ഇല്ലെങ്കില് സ്കൂളിൽ പോന്ന സമയത്താണെ രാവിലെ എല്ലാം ചെയ്യും.
വീട്ട് സീര്യലൊക്കെ കാണോ?
ഇല്ല സീരിയല് കാണാറേ ഇല്ല ഇപ്പൊ ഫ്രീ ടൈമെല്ലാ മൊബൈൽലല്ലേ പണ്ടല്ലോ ഇങ്ങനെ ഇത് ഒന്ന് കണ്ടാ പിന്നെ നമ്മുക്ക് അതന്നെ കാണാന്ള്ളൊര് തൊരയായ്ര്ക്കും അപ ന്തായി എന്തായി ഇപ്പൊന്നും കാണാനേ നിക്കലില്ല സിനിമ കാണാൻ തന്നെ നിക്കലില്ല പിന്നെ ഉപ്പും മുളകും അതെല്ലാം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ട്ടാ ഏഹ് അതെല്ലാം യൂട്യൂബിലും പണ്ടേത്തിലും വെച്ച് കാണും തട്ടിയും മുട്ടിയെല്ലാം ഇവരതിന്റെ ആൾക്കാരാണ്
വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ
ഞാനിങ്ങനെ ഐ സി സി പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിനി
അതെന്തുവാ ഐ സി സി
ഐ സി ഐ സി ബാങ്കിന്റെ ഒരു ആ ഇൻഷുറൻസ് ഫീൽഡ് ആണ് അതായത് ഒരു വിഭാഗമാണ് അഡ്വൈസർ ആയിട്ട്, എപ്പോഴെങ്കിലും അത്യാവശ്യം അങ്ങനെ എനിക്ക് പറ്റാറില്ല
അതെന്തോ ഓണലൈനായിട്ട് ആണോ വീട്ടിലിരുന്ന ചെയ്താ മതിയോ
ഓൺലൈനിൽ
ചെയ്താൽ മതിയോ
വേണ്ട, അല്ല ഓൺലൈനല്ല നമ്മള് പിന്നെ കസ്റ്റമറുആയിട്ട് സംസാരിച്ചി അങ്ങ് മാനേജേഴ്സിന് ഇട്ട് കൊടുത്താ മതി അവര് ബാക്കി കാര്യം ചെയ്തോളും
എന്തോ ഉം
കോൺടാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും
ആഹ്
ഏഹ് ഇയാള് എ എന്ത് ഫീൽഡിലാ വർക്കെയ്യുന്നെ
ഞാൻ അക്കൗണ്ട്സില്
ഓഹ് അക്കൗണ്ടിങ് കഴിഞ്ഞാളാണല്ലെ
എന്താണ് ഇനിയും പഠിക്കാൻ എ എ എന്ത് കഴിഞ്ഞതാ
ഞാൻ ബി കോം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോഴ്സിന് പോയതാർന്നു.
ആഹ് ആഹ് ആഹ് ആഹ് ഏത് കമ്പ്യൂട്ടർ ബേസ്ഡ് അക്കൗണ്ടിങ്ങ് കഴിഞ്ഞായിരിക്കുംലെ എന്തെല്ലാം ഉണ്ടല്ലോ ഫോറിൻ അക്കൗണ്ടിങ്ങ് അങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ടല്ലോ പിന്നെ എന്നും പഠിക്കാം എത്ര വയസ്സ് വേണമെങ്കിലും പഠിക്കാം ഞാൻ പഠിച്ചോണ്ട് ഇരിക്ക്ന്ണ്ട് ഇപ്പൊരു റമഡിയൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങ് എല്ലാം പഠി പഠിക്കുന്നുണ്ട് ഓൺലൈൻ വഴി ഉം അത് അതൊരു ആറു മാസത്ത ആണ്. നല്ലൊരു കോഴ്സാണ് ഫ്രീ കോഴ്സ് ആണത് ഇത് ചെയ്തോണ്ട് നിക്കുന്നുണ്ട് നോട്സെല്ലാം ഇഷ് ഇഷ്ടം പോലെ എഴുതാനുണ്ടാവും അസൈൻമെന്റ് എഴുതാനുണ്ടാവും ഈ പ്രായത്തിലും
ഹൈവ
ഒരു രസം അത് പഠിച്ച് കഴിഞ്ഞാ കഴിഞ്ഞ്ട്ടുണ്ടായിരുന്നു ഒരു വർഷത്തെ കോഴ്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ
അപ്പൊ ഇത് ഇത് പഠിച്ചു കഴിയുമ്പോ
നമ്മൾക്ക് കുട്ടികൾക്ക് പിന്നെ ലേണിങ് പ്രോബ്ലല്ലാം പോയി കുട്ടികക്ക് ക്ലാസ് എടുക്കാൻ പറ്റും ഉം നമുക്ക് വേണെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അതെ അയ്ന് പ്രായൊന്നുല്ല പഠിപ്പിക്കുന്നതിന് ആ ഓൺലൈൻ ആയിട്ട്ട് എടുക്കാൻ പറ്റും പിന്നെ എത്ര പ്രായാലും കുട്ടിയാക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും ഈ ഈ പഠനത്തില് പിന്നോക്കം നിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ
ആഹ്
അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും റമഡിയൽ ടീച്ചേഴസ് ട്രെയിനിങ്ന്ന് പറയും നല്ല കൊർച്ച് ബുദ്ധിമുട്ടാണ് അത്
ആ എന്ന് വച്ചാ എത്രാം ക്ലാസ് വരെയുള്ള പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റും
അത് കുട്ടികൾക്ക് അവര് അവര് ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ കാലത്ത് മുതലേ പഠിപ്പിക്കാം ഇപ്പൊ ചെലപ്പോ ആരും ശ്രദ്ധിക്കാണ്ട് പത്താം ക്ലാസ്സില് ള്ള കുട്ടിയാക്ക് എഴ്ത്തും വായനൊന്നും അറിയുന്നില്ലെങ്കില് ആ കുട്ടിയക്കന്നേരം പഠിപ്പിച്ച ച്ച്ട്ട് കാര്യല്ല ന്നാലും എക്സാമിന് തയ്യറാക്കാൻ പറ്റ റ്റുന്ന രീതിയിലും പിന്നെ പത്ത്ല് എത്തീട്ട് എഴുത്തും വായന അറിയില്ലാന്ന് പറയുമ്പോ അവർക്ക് പാസ് ആവേണ്ട വേറെ കൊറേ കാര്യങ്ങളെല്ലാം ഉണ്ട് ഗവ ഇതിന്റെ തലത്തിലന്നെ സ്കൂൾ തലത്തി ലന്നെ ചെയ്തു കൊടുക്കേണ്ടത്ണ്ട് എഴുത്തും വായനൊന്നും അറിയാത്തവർ
ഉം
വേറെ എന്തൊക്കെ കാര്യങ്ങള്ണ്ട് ചെർപ്പത്തില് ബുദ്ധിമുട്ട് ഇപ്പ എല്ലാം വേഗം തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ സ്കൂള തന്നെ മനസ്സിലാക്കിട്ട് പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് സ് കൂളെല്ലാം വേറെ തന്നെ ഉണ്ട് ബി ആർ സി അവരെല്ലാം വന്നിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ചെയ്തു കൊടുക്കുന്നുണ്ടോ ഇപ്പം.
ആ പ്രൈവറ്റ് സ്കൂൾ ഉണ്ടോന്ന് അറിയില്ല. ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പ്രൈവറ്റ ആയിട്ട് കൊണ്ടുപോയാൽ തന്നെ ഒരു മണിക്കൂറിനല്ല നല്ല പൈസ അവര് വാങ്ങണ്ടേ പുറ ത്തുള്ളവർ. ഒരു മണിക്കൂർനെ തന്നെ മുന്നൂറും ഇപ്പൊ അതിന ക്കളും കുടിയിട്ടുണ്ടാവും. അതൊരു അക്ഷരം പഠിപ്പിക്കാൻ തന്നെ കൊറ പണിയുണ്ട് അപ്പൊ ആ അതുപോലെ കുട്ടികൾ കൊണ്ടൊണ് ഇത്രയും പൈസയും കൊടുത്തിട്ട്
ആ എന്നിട്ട് ഉം
പല ബുദ്ധിമുട്ടും കൊണ്ടാണ് അവർ അങ്ങനെ ആവുന്ന. അവര് ഇങ്ങനെ ജന്മന ചില ബുദ്ധിമുട്ട് ഫ്രീ ആയിട്ടും പഠിപ്പിക്കാം.
പൈസ വേട്ടച്ച് നമ്മുക്ക് പഠിപ്പിക്കം.
പൈസ വെ മേണിച്ചിട്ട പാടുപികം പക്ഷെ ആരും ഫ്രീ ആയിട്ട് നികുലല്ലോ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ.
ഉം ആ ശരി
ഗവൺമെന്റ് അങ്ങനെ കൊടുക്കണം സ്കൂളിലെല്ലാം. ഗവൺമെന്റ് അയിനുള്ള സൗകര്യ കൊ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കെയുണ്ട്.
ഉം
ആഹ് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നവർക്ക് ബി എർ സി കൊടുക്കുന്നുണ്ട് ടീച്ചേഴ്സ് ഉണ്ട്.
ടീച്ചേർസ് ന ടീച്ചിങ് ഫിൽഡ് ആണ്.
അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോ ഈ പഠനത്തിന് ഒരു വയസ്സൊന്നുല്ല എത്ര വയസ്സ് വേണമെങ്കിലും പഠിക്കാം.
പഠിച്ചിട്ടേ ഇരിക്ക എനിക്ക് ഇനി എം ബി എ എടുക്കണന്ന് പറഞ്ഞിരിക്ക ഇതിന്റെ കൂടെ ഡി
ആഹ് ചെറിയ വയസ്സന്ന് പഠി നല്ലൊരു ഇതന്നെ പഠിച്ചാൽ അതിനനുസരിച്ചിട്ട് ജോലി കിട്ടല്ലോ
എന്നിട്ട് പുറത്തു പോവാന്.
പി എ സി ഒന്നും എഴുതാൻ താല്പര്യമില്ലല്ലേ.
പി എ സി ഞാൻ എഴുയതാ കുറെ
ഇപ്പൊ ഭയങ്കര വിഷമല്ലേ എഴതാൻ വേണ്ടിട്ട്.
ആഹ് എഴുതി എഴുതി നമ്മുക്ക് നമക്ക് കിട്ടുവന്ന് പറഞ്ഞ ഇരുന്നിട്ട് കിട്ടാരിക്കും നമ്മുക്ക് വിഷമം.
രണ്ട് രണ്ടെണ്ണ ഫിലിമിനറി അങ്ങനെ രണ്ടെണ്ണണ്ടല്ലേ. എഴുതാൻ വേണ്ടിടെ ആദ്യം കിട്ടി കഴിഞ്ഞിട്ട് രണ്ടാമതേ അങ്ങനെ എന്തോ തോന്നല്ലേ.
പോവും ഉം ഇന്റർവ്യൂവിന് പോവും അപ്പൊ നമുക്ക് വിഷമം വരും
ക്ലാസ്സിനന്നെ പോയിട്ട് പഠിക്കണല്ലേ പി എസ് സി.
പി എസ് സി ക്ലാസിനന്നെ ഞാനവിടെ പോകുന്നുണ്ടായിരുന്നുട്ടോ പ്പേഴ്സിൽ കരുനാഗപള്ളി.
അതിനന്നെ മെനക്കെട്ടിരിന്നിട്ട് പഠിക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാ നല്ലതല്ലോ.
ഉം ഞാൻ പോയത അതെ ഞാൻ പിന്നെ അക്കൗണ്ടിങ് ഫീൽഡിലോട്ട് അങ്ങ് പോയത്. പിന്നെ ബാങ്ക് കോച്ചിങ്ങിന് പോയി കൊല്ലത്ത് ആഹ് ഓകെ കെ